ഹലോയ്
സുഖാണ് കേൾക്കുന്നുണ്ടോ
ആഹ് സുഖായിട്ടിരിക്കുന്നു അൽഹംദുലില്ലാഹ് എന്താ വിശേഷങ്ങള്
സുഖാണ് കൊഴപ്പൊന്നുല്ല ആ ഇന്ന് നല്ല മഴ ആയാര്ന്നു രാവിലെ മുതലേ നല്ല മഴ ര്ന്നു നല്ല മഴേം ഇടീം ഭയങ്കര ഇതീയൊക്കേര്ന്നു രാവിലെ തൊ രാത്രി ഇന്നലെ രാത്രി തുടങ്ങിയേര്ന്നു
ഓ ഇടിയുംണ്ടല്ലേ ഞങ്ങള കൊറച്ച് കൊറവ്ണ്ട് പക്ഷെ ഇടി ഒന്നു ഇതുവരക്കുണ്ടായിട്ടില്ല
ഇടിയും മഴയും മിന്നലും ഭയങ്കരായിര്ന്നു കരണ്ടൊക്കെ പോയി
ഹും വെള്ളം കേറുന്നുണ്ടോ അവ ടെ
ഇല്ല ഇവിടെ വെള്ളം കേറുന്ന പ്രശ്നങ്ങളൊന്നുല്ല നമ്മളൊരു എന്താ പറ പറയാ കുഗ്രാമത്തിലാണ്
ഞങ്ങളിവിടെ വെള്ളം കേറും ഞങ്ങള് കായൽ സൈഡല്ല അപ്പൊ വെള്ളം കയറുന്നുണ്ട് കായല് കടലില്ല കായൽ ഭാഗം റിസോർട്ട് ഭാഗം ഒക്കെയാ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വെള്ളം കയറും ഇന്ന് ഉണ്ട് നല്ല ബുദ്ധിമുട്ട അതുകൊണ്ട് ഫുഡായി ഫുഡ് കഴിച്ചു ഇനി ഉച്ചക്കത്തക്കുള്ള ആഹാരത്തിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നക്കുന്നു
നോൻപാണ് മുഹറം മുഹറം അന്ന് മുതലേ സ്റ്റാർട്ട ആായതതാണ് നോൽക്കാ ഉണ്ടായിരുന്നു നമ്മളത് ം അപ്പൊ
എനിക്ക് നോമ്പ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലേ ഇരിക്കുന്ന
ഉം അപ്പൊ ഇ ലാസ്റ്റ്
ഉം ഒമ്പതും പത്തും കെട്ടി അപ്പോഴത്തേക്കും നല്ല എടു നിക്കണം
എന്തായിരുന്നു രാവിലക്കത്തെ ഫുഡ്‌
രാവിലെ ദോശ ഉണ്ടാക്കി ഇവിടെ ഉപ്പയ്ക്കും ഇപ്പക്കൊക്കെ നോമ്പുണ്ട് അപ്പൊ ഞാന് അടുക്കളയിൽ കയറിയിട്ട്
ഞൻ നല്ല ശർക്കരവരട്ടി ഉണ്ടാക്കി മക്കള ഇന്നാലെ പറഞ്ഞു പോയതാ സ്കൂള പോകുമ്പോള് അപ്പ അ
ആ അപ്പൊ സ്കൂളുണ്ടോ ഇന്ന് എന്താ ഈ മഴയ പ്രശ്നം ന
ഇല്ല ഇല്ല അവധി ച്ച അവധി ന എന്ന് പറയാനുള്ള മഴയില്ല ഇന്ന് പെട്ടെന്ന് നിന്നാലും മിനിയാന്നൊക്കെ ഭയങ്കര വയയിലായിരുന്നു ഇന്നേ മഴ പെയ്തിട്ടുള്ളൂ
അതെല്ലേ ആ അപ്പൊ മക്കള് പറുന്നത് എങ്ങനെയ നട ഉ
ഇല്ല വണ്ടി അല്ല വണ്ടിയിലാണ് പോവാറ്
വണ്ടില ആ
ഉം കൊഴപ്പന്ന ഉ അപ്പൊ അങ്ങനെ ചക്രവർത്തി ഉണ്ടാക്ക ഇന്നലെ വൈകീട്ട് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നോ ഓ അപ്പൊ ഫുള്ളായിട്ട് അത് പററിച്ച്ു വെച്ചല്ലാതെ പിന്നെ ഫുുള്ളായിട്ട് ഉണ്ടാക്കാണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ട്ുണ്ടായിരുന്നു അപ്പൊ അതിന്റേതായിട്ടുള്ള ഇതൊണ്ട് എങ്ങനെ ആകും എന്നുള്ള ഒരു
ആ എന വരട്ട് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത്
കുറച്ചുണ്ടാക്കിട്ട് നമുക്ക് പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞ ചുളപ്പ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു
ആ അതെ ആ ചക്കയല്ലേ ഈ പറ ചക്ക ആ
പഴുത്ത ചക്ക എടുത്തിട്ട് നല്ല മിക്സിൽി് മിക്സിയില ഇട്ടിട്ട് ഒന്നും ഇ് ഒതുക്കിയെടുത്തു നല്ല പേസ്റ്റ് ആ തെ ടേസ്റ്റ് ആക്കാതെ നല്ലണ്ട് ഒതുക്കി എടുത്തിതിനന് ശേഷം പിന്നെ നമ്മള് നല്ല ഉരുളി അടിയട്ടിയുള്ള പാത്രം പാത്രത്തിലാണ് ഏറ്റവും നല്ലത് അടികുള്ള ഞാൻ ഉരുളിയില വെച്ചിട്ടുള്ളത്
അതെ ആ ആ
അതിൽക്ക് നമ്മള് ഏ ഈ പേസ്താക്കി വെച്ചത് ക്രഷ് ചെയ്ത് വെച്ചത് അലക്ക് കൊട്ടിട്ട് നല്ലന്ന് ചൂടാക്കിട്ട്
ആ തേങ്ങ ചിരകി എടുക്കും അല്ലേ
ഇല്ല തേങ്ങന്നും അതൊക്കെ ന അതൊക്കെ അപ്പം നമ്മൾ അട ആക്കുമ്പോളേ ചിറകുള്ളൂ നമ്മള് ഈ ചക്കര വ കുട്ടീന്ന് പറഞ്ഞ സംഭവം നമ്മൾീഈ എന്താ പറയാ ചക്ക ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചച്ച് വെക്കാൻ വേണ്ടിട്ട് നല്ല ഡ്രൈ ആക്കിട്ട് ഇതുപോലെ ചെയ്തു വെച്ചാല് നമുക്ക് വർഷക് സമയത്ത് നമുക്ക് പെട്ടെന്ന് അടക്കെ ഉണ്ടാക്കന്ന് തോന്നയാണെങ്കിൽ വേഗം ഇത് ലേശം ഒന്ന് ഏ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചച്ച് ക മിക്സ് ആക്കുക എന്നിട്ട് അരിപ്പൊടി ഇട അരിപ്പൊടി ഇട്ടതാണ്ട് ആ ഇത് തേങ്ങ നടൂൽ ങ്ങെ തേങ്ങ ചേർ അപ്പൊ ഞാനാടാക്കുവല്ലോ
അതെ അതെ മനസിലായി മനസിലായി അതെ അതെ ആഹ് ഞങ്ങളിവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാറില്ല ഞാനിപ്പോ ആദ്യമായിട്ടെ ഇങ്ങനെ കേക്ക ശക്കര വരട്ടി മ്പോ ഞങ്ങളിവിടെ ശർക്കരയില്ലേ
ആ അത് നമ്മുടെ പച്ചക്കായ പച്ചക്കായ ഇട്ടിട്ടുള്ള ശഭം
ആ അതെ അതെ അതെ അതെ അതെ
ഇത് ചക്ക വരട്ടിയാ ചക്ക വരട്ടിയത് തക്കാർ ആ ഇത് സൂക്ഷിിച്ചു നല്ല പോലെ ഭരണീലക്കി വ ൽ നമുക്ക് കേട കൂടാതെ നല്ല പോലെ ഇരിക്കും അത് പിന്നീട് നമുക്ക് ഇതേപോലെ നമുക്കൊര് പെട്ടെന്ന്ക്കുമ്പ ചക്കരയോടുള്ള പൂതിള്ള ഉണ്ടാവലോ ണ്ടാവല്ലോ അപ്പൊ അത് വെച്ചിട്ട് പായസ സം അല്ലെങ്കില് ആഹ് ഇതുപോലെ
നല്ലതാ മക്കളൊക്കെ ഒ ണ്ടെങ്കിൽ നല്ല പോലെ കഴിക്കും
അതെ അതെ
അതെ അങ്ങനെ അതിന്റെ പണിയിലായിരുന്നൂല്ലേ